ഹലോ
ഹലോ കേക്കുന്നില്ലേ ആഹ് കൊറച്ചും കൂടി വോയിസില് പറ്യണെ
ആഹ് ആഹ് എന്താ വർതാനം
എന്താ സുഖം എങ്ങനെ പോവ്ന്നു.
ആഹ് വർത്താനത്ത അങ്ങനെ പോണ്. മക്കളൊക്കെ സ്കൂള് പോയാണ്.
ഉം എന്താ സ്പെഷ്യല്
സ്പെഷ്യല് സാമ്പാർ
ഏ കൂട്ടാനോ
കൂട്ടാനെ രാവിലെ മക്കള് പോകുമ്പോ ഒക്കെ ഇണ്ടാക്കി വെക്കും പിന്നെ ബീട്ട്റൂട്ടും ഉപ്പേരി. ബീ
ഓ അവർക്ക് അതൊക്കെ പറ്റൊ പച്ചക്കറിയൊക്കെ
പച്ചക്കറി കറി കറി വെല്ല്യ ഇഷ്ടല്ല പിന്നെ ഉപ്പേരി കൂ ട്ട്യാട്ട് ഇവട്ന്ന് തിന്നല് കാെറവെന്നാണ് പക്ഷെ സ്കൂളിലെത്തിയാലൊക്കെ തിന്നും
ആഹ്
അല്ലാതെപ്പോ ഒന്നങ്കി കറി അല്ലെങ്കി നമ്മക്ക് പച്ചക്കറി അല്ലേ പറ്റാെള്ളൂ അല്ലാതെ ബീഫ് ചിക്കന് അങ്ങത്താെന്നും പറ്റൂലല്ലോ
ആഹ് സ്കൂൾക്ക് അത് കൊണ്ടകാത്താരണം പറ്റൂല
ഏഹ്ഹേ കോയി അങ്ങത്തൊന്നും കൊട്ത്തേക്കാൻ പറ്റൂല്ല ർച്ചീ കോയീ അങ്ങത്തൊന്നെ
ആഹ് കാരം മറ്റുള്ള കുട്ട്യാൾക്ക് ഇല്ലാത്തപ്പോ അത് ബുദ്ധിമുട്ടാവും വിചാരിച്ച് ട്ടഅങ്ങൻത്തെ തീര്മാനം ഇട്ത്തേക്കാരല്ലേ
ആഹ് അതെ അങ്ങനെ കൊടുത്തേക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കൂടുതൽ അതന്നെയ്ക്കും മക്കള് കൊണ്ട് ണ്ട്ര്യാ അപ്പ പിന്നെ കൊണ്ടോവാ അങ്ങനെ കൊണ്ടാേവാത്ത മക്കളാവും പിന്നെ എടങ്ങാറാവേ
ആഹ് അപ്പറത്ത്ല്ലോന്റെ പാത്രത്ത് കാണുമ്പോ ഒരു സങ്കടംആയിരിക്കും സ്നാക്സ് കൊട്ത്തേക്കണോ മക്കക്ക്
സ്നാക്സ് ഒരാൾക്ക്ണ്ട് ഒരാള് പിന്നെ ഒന്നിലാണ് അത് തോണ്ട് പിന്നെ ഓന് എൽ കെ ജി യൂ കെ ജി ആയപ്പണ്ടായിനിം ഇപ്രാവശ്യം പിന്നോന് ല്ല ഒന്നിലേക്കായി
അഹ്ശരി സ്നാക്സ് എന്തൊ കാര്യായ്ട്ട് കൊടുത്തയക്കാറ്
സ്നാക്സ് മര്ന്നും ഫ്രൂട്ട്സേ പറ്റുള്ളൂ
ഓഹ്
ബിസ്കേറ്റ് അങ്ങൻതൊന്നും പറ്റൂല
ആഹ്ശെരി ന്യൂഡിൽസ് അതൊന്നും പറ്റില്ല
ഏഹ്ഹേ അങ്ങനതൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവടെ കൊണ്ടന്നാകെ പ്രശ്നായി മറ്റേ കുട്ട്യാള് കാണുമ്പോ ഓൽക്കും വാണം പർഞ്ഞാണ്ടെ ന്യൂഡൽസ ആണ് കൊണ്ടന്നത്. ന്യൂഡിൽസ് വണം പറഞ് പ്പൊ വീട്ടില് മറ്റ് ക്കും ന്യൂഡില്സ് വാണം പർഞ്ഞ് നമ്മള്പ്പ വീട്ട്ല് മറ്റ് മക്കള് ണ്ടാകുംമ്പോ ഓല്ക്ക് മാത്രം ന്യൂഡിൽസ് ഇണ്ടാക്കി കൊടുക്കാനും കയ്യാത്ത ത് വീടുകളൊക്കെ ഉണ്ടാവോല്ലോ
ആഹ്
തില് ഒരു കുട്ടിയൊക്കെ ആണെങ്കി നമുക്ക് എന്തും ചെയ്യാം അപ്പൊ അങ്ങനെ അങ്ങനെ കൊണ്ടരുമ്പോ പിന്നെ ഒരു പ്രശനാവും ചെയ്യും
ആഹ് ശരിയാ ന്റെ മോൻ അതേപോൽന്നെ നൂഡിൽസ് കൊണ്ട് പറിണ്ട് എല്ലാർക് ഇൻ നിക്കത് വേണന്ന് പറയുന്നുണ്ട്. അതെ നമ്മക്ക് നമ്മളെന്താ വിചാരിക നല്ല സുഖാണ്ണ്ടാക്കാന്. അവരുടെ വയറും നറയും.
ഇവിടെ പ്പ ഞ് ടീച്ചർ പറയണ്ട് കഞ്ഞി ആക്കണം ന്ന് എല്ലാവർക്കും. പാസ് നടന്ന് തന്നെ കഞ്ഞി കൊടുത്താല്.
ആ പക്ഷെ അവരാ കുടിക്കോ?
എല്ലാ കുട്ടികൾക്കും കൊടുക്കും. കൊടുക്കുമ്പോ മണ കുടിച് വരും.
ആ നിങ്ങളെ സ്കൂളെങ്ങനെ മറ്റുള്ള കുട്ടികളൊക്കെണ്ടോ? അതോ ഈ എൽ കേജി. യു, ക്കെജി. മാത്രളോ?
എൽ, കെജി, യുകെജി, മാത്രാണ് ഞങ്ങളവടള്ളത്.
ഓ
മോനെന്റെ ചെറിയ മോനെപ്പ ചേർത്ത് കൊടുത്ത് എൽകെജി. യു കെ ജി. മാത്രമ ഉള്ള അവി കുട്ടികൾ കുറവ. കഴിഞ്ഞ പ്രാവശ്യം മുതൽ തു തൊടങ്ങിയതാ.
ആ ഇവടിം അങ്ങനെ തന്നെ ന്റെ മോൻ ചേർത്തിയോട്. അപ്പൊ അവർക്ക് അവിടുന്ന് ഫുഡൊന്നും കൊടുക്കല്. ലൗഡല്ല പിന്നെ മദ്രസിന്റെ ശേഷല്ലെ എൽകെജി, യുകെജി, ആണ് ക്ലാസണ്.
ആഹ് അങ്ങനെന്നേണ് വ്ടെ പക്ഷെ ഇപ്രാവശ്യം ഞങ്ങള് പറഞ്. ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കൊറെ പാലാക്കി കൊറെ കുട്ട്യേൾക് മ് മറ്റേ ബേക്കറി ഐറ്റസ് കൊണ്ടരു ബേക്കറി. ഐറ്റംസ് കൊണ്ടരുമ്പോ. വര് ചോറ് തിന്നു ചോറ്
ആ അത് വടിം പറയല്ണ്ട് കാരണം. കുറച്ച് കൊടുത്തേച്ചാൽ മതി. ഞമ്മള് നറച്ച് കൊടുത്തേക്ക അവർക്ക് അവിടെ ചിന്താനില്ല. ഫെസിലിറ്റീസൊന്നുല്ല. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട അപ്പൊ കൊറച്ച് കൊടുത്തയച്ചാൽ മതിന്ന്. പറഞ്ഞണ്ട അത് പോലെ തന്നെ എന്നും ചിക്കനും, മട്ടനും, ഒന്നും കൊടുത്തേക്കര്ത്. ഏ ഒരു ലിമിറ്റ് അയാള അധികം വനൽ അധികം ബിസ്കറ്റ് മതി. രണ്ടോ, മൂന്നോ, ബിസ് ക്കേറ്റ് മതി സ്നാക്സ് ആയിട്ട്. പിന്നെ ഉച്ചക്ക് ചോറ് തിന്നുവല്ലോ കൊറേ കൊടുത്ത് സ്നാക്സ് കൊറേണ്ടാവുമ്പോല്. ചോറ്തിന്ന്ണില്ല. ന്റെ മോനാണെങ്കി ചോറ് തീരെ തിന്നുല്ല. അംഗനവാടി പോയിന്ന് തന്നെ ഒരു തുള്ളി തന്നൂല്ല. ബിരിയാണി ആയാൽ മാത്ര തിന്നുള്ളു. ഇവിടെയപ്പളും അതന്നെ. ചോറ് ഞാന് പല ഐറ്റംസ് ണ്ടാക്കളാ തക്കാളി ചോറായിറ്റോ? അല്ലെങ്കി മുട്ട ഒടച്ച്കാണ്ട് ഐല്ട്ട് കൊയച്ച്. ഉരുളൻ കിഴങ്ങ് ഒക്കെ അയിലിട്ട് കുഴച്ച്. മഞ്ഞ കളർ ആക്കലന്റെ ചോറ്.
ആഹ് ശരി അങ്ങനെ ആവുമ്പോ ബുദ്ധിപ്പ്
ട്ടയാ മതി ചോറ് ന്ന കൊയപ്പല്ല
ഏ ഏ ഏ
ഞങ്ങൾക്ക് ന്നാല് ഇവിടത്തെ മക്കൾക്ക് ചോറിലൊന്നും കാണരുത്. വെറുതേ ആ ചോറ് വാരി തിന്നാ അത്രയും സന്തോഷം.
ഏ ഇത് അങ്ങനെയല്ല പിന്നെ തക്കാളി ചോറ് ഏറ്റവും ഇഷ്ടം. അതി നമ്മള് ഈ ചിക്കൻ മസാലകളൊക്കെടുവല്ലോ?
ആ ആ അ ശരി വ്ടെ പിന്നെ എരിവ് പറ്റൂല.
അപടി പറ്റൂല ഇവടെ കോ ഹസ്ബൻഡന് തീരെേ പറ്റുല. തുള്ളി ഇടുമ്പോതിന്. ഹോ അർഞ്ഞ്ട്ട് അവിടെ ആർപ്പലൊട്ങ്ങും. നട് പറി നിങ്ങൾക്ക് വേണം ന്ന്ണ്ടെങ്കി. ഒറ്റക്ക് അൻക്ക് മാത്ര ജ് ണ്ടാക്കിക്കോ?
ആ
മോന് വല്ല്യ കുഴ
ഇവിടെ എന്റെ ഹസ്ബൻഡ അങ്ങനെന്നേ. ൻക്ക്ഷ്ടല്ല. ആ അതെ ചില സാധനങ്ങളാണെങ്കി എരിവ് പറ്റും. പിന്നെ ഇവിടെ പൊതുവേ ഇന്റെ അപ്പുറത്തെ തറവാട്ടിലൊക്കെ എല്ലാതും വണം ണട്ടൊ
പക്ഷെ എന്റെ ഹസ്ബൻഡിനും എനിക്കും വേണ്ട മകൾക്കും വേണ്ട
ആ തീരെ കൂട്ടാതെ നിന്നാലും ബുദ്ധിമുട്ടാണ് ഞാനിപ്പോ ഇവിടെ അടിപ്പിച് എന്റെ ഹസ്ബൻിന്റെറെ വീട്ടിൽ നിന്ന് ന്റെ വീട്ടിൽ പോയി അവിടെത്തെ ഭക്ഷണം തൊളെക്ക് വെക്കാൻ വയ്യ പേരും എരു തോന്ന അപ്പം ഇമ്മ പറയാ പക ത്തിള്ളൂ ഇജ്ജ് അവിടുന്ന് തീരെ കൂട്ടായിട്ട് ഇവിടെ എത്തുമ്പോ നല്ലോതോ ന്നാണ് അനേഷ ഇപ്പൊ കൊറച്ചക്കേ ഇടൽ അവിടെ ഇമ്മ- കുറച്ചൊക്കെ ഇടും ഏ പക്ഷെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ചെന്നപ്പോ തൊള്ളേക്കാൻ വജ്ജാ പേരു എരു കണ്ണിന്നൊക്കെ വള്ളം വേരെനി
ആണ് അയ് ന്റെ ഹസ്ബൻ എന്റോ ന്റോടെ വരുമ്പോ എന്നോട് പറയും എന്തരു അന്റോടെ ഇടൽ
ആ
ചോറ് ഫുഡ് അയക്കാൻ വരാൻ കയ്യുല്ല ഭയങ്കര എരിവാണ് പറയും
ആ
അവിടെ പിന്നെ എല്ലതും മാണം ഉപ്പും മാണം മുളക് മണം എല്ലും വേണം തിന്നാൻ കയ്യൂനോല്ക്ക് ടേസ്റ്റ് അതന്നെ അണും
ആ എരും പുളി പറ്റോൽക്ക് അതന്നെ ഇഷ്ടം
ആ
ചേലോൽക്ക് തീരെ എടുത്തകൂടെ പോകാം
പക്ഷേ മക്കൾക്ക് മക്കൾക്ക് ഇപ്പം ഉപ്പേരിയിലും കറിയിലും രുവുണ്ട് പറഞണ്ട് തിന്നുല്ല അതിന് വേണ്ടി നല്ല എരിവുള്ള ബേക്കറി എന്ത കിട്ടാ നല്ലോണം തിന്നും
മ് അതന്നെ ഓലെ കഥ ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും എരു പറ്റൂല പക്ഷെ പുറത്തൊക്കെ പോയി ചിക്കൻ കഴിക്കുമ്പോൾ നല്ലേ എരു അതൊന്നൊരു വിഷയേ അല്ല
ആ ആ ആ ആ
വേറെന്താടെ മോന പോണേന എന്തോ തുണ്ടോ
മ് പൊണെന്ന് ഇഷ്യൂ ഒന്നും ഇല്ല എൽ കെ ജിൽ അവിടെ മോന് ഭയങ്കര ഇഷ്ടാ കാരണം ഒപ്പം മൂത്തച്ഛന്റെ ഒരു മോനുണ്ട് പിന്നെ ടി വി ഉണ്ട് ടിവിൽ കാർട്ടൂൺ ഇട്ടകൊടുക്കും കളിക്കാനും അതിനൊക്കെ ഭയങ്കരട്ട പിന്നെ അങ്കൽവാടി കൊറെ പോയി ചെയ്യലണ്ട് പ്രശ്നൊന്നുല്ല ഇപ്പൊ എഴുതാന് ഭയങ്കര മ ഏതാനും വായിക്കാനും തീരെ യാവൂല്ല
ആ അത്ണ്ടാവും
ഒന്നൊക്കെ ഒന്ന് എഴുതി കിട്ടണമെങ്കിൽ ആദ്യം ഒന്ന് എഴുതിയാണ്ട് പിന്നെ അയിന് രണ്ട് കൈ അടിക്കണം എന്നിട്ട് പിന്നെ ഓനോന്ന് കടക്കണം എന്നിട്ട് പിന്നെ ഉറങ്ങി നിച്ന്നമാതിരി കാട്ടി
ഞാനിപ്പോ രണ്ട് കൊല്ല പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞഞ് വരിയാ എന്റെ മോന അങ്ങനെ നിലത്തിരിക്കുലഇന്ന് ഇപ്പം സ്റ്റാൻഡിങ് ലൈൻ ഏതാണ് ആ സ്റ്റാൻഡിങ് ലൈൻ വരക്കാനും അ എത്ര നേരാ നിന്നെന്ന
തന്നെ ഒരു കുത്ത് കുത്ത് ഞമ്മൾ മുകളിലും താഴത്ത രോ കുത്തിട്ടടുക്കും വരക്കാൻ എങ്ങാട്ട് ആ കുത്തുമ്പോ പെൻസില് വെക്കൂ ആന്നടുത്തടെ പിന്നെ ഒന്ന് കടക്കൂ
ആ ഇത് വരക്കാ പറഞ്ഞാല് ചി ചിത്രം വരക്കണ പോലെ ഒന്ന് അങ്ങട്ട് ഇങ്ങോട്ട് ഇവിടെന്ന് ഇങ്ങിട്ട് തന്ന നി ഇവിടെ പിന്നെ നല്ലോ എഴുതാനും കൊടുക്കും ഒരു ദിവസം തന്നെ എത്രങ്ങാന ഒരു പേജ് നിറച്ച് കൊടുത്തിണ്ട് പിന്നെ കള്ളി കള്ളി ആയോണ്ടൊരു ഒരുപാടുണ്ടാവും എഴുതാനെ സ്‌ക്വയർ നോട്ട് ബുക്ക് അല്ലേ നിങ്ങൾക്ക്.
ആ സ്ക്വയർ നോട്ട് ബുക്ക് മാത് സിൻ ഉണ്ട്.
ആഹ് ഇവടെ എല്ലത്തീനും അതാ.
ഏ അത് ശരി.
സ്റ്റാൻഡിങ് ലൈൻ ഒക്കെ അതില വരക്ക്ണത് അപ്പൊ കെർവൊക്കെ കൊറേ വരക്കാന ആ
ഓ
ആ അറബിക്ക് മാത്രമേ ഉള്ളൂ അല്ലാത്തത്.
ഏ ഇവിടെ മാത് സിന് മാത്രള്ളൂ അല്ലാത്തന് ഫോർ ലൈൻ കോപ്പിയും റ്റുലൈൻ കോപ്പിയും.
ഉം ഇവിടെ അതായിട്ടില്ല ഇൻക്ക് തോന്നുന്നു ഈ സാനിങ്ങായനും സ്ലിപ്പിലായനും ഒക്കെ പഠിച്ചിട്ട് എ ബി സി ഡി ഈസി ആക്കാന ആയിരിക്കാന്ന് തോന്നുന്നു
ആ ആ പക്ഷെ ഓര് പഠിക്കൂട്ടോ ഓല് ഓല കയുണ്ടല്ലോ കയയിന്റെമ.. ഫിൽസ ഒന്ന് റെഡി ആവണം.
അതിനാണല്ലോ ബുദ്ധിമുട്ട് ഇതാദ്യം അവര് പറഞ്ഞത് പെൻസില് പുടി കം മടിക്കാനാണ്.
ആ അതെ.
അവർക്ക് ഇത് പണ്ടൊക്കെ എൽ കെ ജി അല്ല അങ്കൽവാടിന് നല്ല രീതിൽ അക്ഷരങ്ങളൊക്കെ. പറയും ഇപ്പ കൊറച്ചിങ്ങനെ കൊറഞ് വന്നിട്ടിണ്ട്
ആ ആഹ് അപ്പങ്ങനെ അംഗലവാടി പ്ലേ സ്കൂളിന്റെ മാതിരിയാണല്ലോ പ്പള്ളത്.
ഇപ്പൊ എൽ കെ ജി യു കെ ജി ആണ് മെയിൻ അവിടുന്ന് എന്ത് പഠിക്കുന്ന് അതാണ് മേലോട്ട്ണ്ടാവ
ആ പിന്നെ സ്കൂൾല് അതൊന്നൂല്ല സ്കൂള് കൂട്ടി എയ്ത കൂട്ടി വായിക്ക അതേ ള്ളൂ. അക്ഷരങ്ങൾ ഒന്നും സ്കൂൾന്ന് പഠിക്കൂല നമ്മള് മക്കളെ ഒന്നാം ക്ലാസ്ല് സ്കൂൾല് ചേർത്തിട്ട് കാര്യല്ല.
ഭയങ്കരബുദ്ധിമുട്ട് ആകും.
ആ അതെ എന്റെ മോൾക്ക് ഞാന് കൊറോണ ആയത്കൊണ്ട് എൽ കെ ജി ചേർത്ത് യു കെ ജിക്ക് ഓൺലൈൻ ക്ലാസയ്നിം കൊറോണന്റെ തില്.
ആര്ക്ക് ആ
ബുദ്ധിമുട്ടുണ്ട്ന്നോ.
ഊം
റെഡി ആയി കിട്ടാന് കയാഞ്ഞിട്ടല്ല പക്ഷെ ആ കിട്ടേണ്ട സമയത്ത്
ആ അത് ശരിയാ ഓല് അവിടുന്ന് നേരിട്ട് പറഞ്ഞെടുക്കണം നമ്മള് ഫോണ് കൂടെ കാണിച്ചൊടുക്ക ണുംമാറ്റം ഉണ്ടാവും.
ആ അതെ
കൂടി ആടുമ്പോ പെട്ടെന്ന് പഠിക്കും.
ആ
ആരേലും പോകാത്തണ്ടോ സ്
ആ മോൾക്ക്ന്നില്ല ഓ അപ്പന്ന് ടീച്ചർക്ക് എന്താ എൽ എസ് എസ്സിന്റെ എന്തോ മറ്റേ റീവാലുവേഷന്റെ ഇത്ണ്ട് അർഞ്
ഓ
ഇന്ന് മാത്രം ലീവാണ്
ആത്ശരി വേറെ ടീച്ചേഴ്സൊന്നും ഇല്ലെ അപൊടുക്കാാന്.
സാറുണ്ടായിനി അപ്പൊ ആ സാറിന് വേറെ എന്തോ ഇരുതുണ്ട്ന്ന് പറഞ്ഞു.
ഒ അതുകൊണ്ട് ഇവർക്ക് വേം ലീവായി കിട്ടീല്ലേ.
ലീവായിട്ടും കാര്യല്ല എന്തോ വീട്ടിൽന്ന് നോക്കുവാണെങ്കി പിന്നെ ലീവ് ആവണേന് എന്തേലും ഇതുണ്ട എവടെ മദ്രസിലൂടെ കൊറേ പഠിക്കാൻ ഓൽക്ക് വായിച്ച് എഴുതി പറഞ്ഞിട്ട്. അമ്മള് പറഞ്ണ് നമ്മള് ബുക്ക് വായിക്ക ഞമ്മള് പറഞ്ഞു കൊട്ക്ക ഔ ഓലി കേക്കാ ഇങ്ങനെയൊക്കെ ഞമ്മക്ക് പണിയരില്ലാ
ആ ഇബടെ രണ്ട് പറഞ്ഞ് കൊറച്ച ഉമ്മച്ചേരി കുറച്ച് ഉപ്പച്ചേരി എന്നിട്ട് ബാക്കി ഞാനില്ല ഇന്റെ കയ്യൊന്ന് പുടിച്ചേഴ്തിനോക്കിയാൽ അറിയാം ഇവിടെ ഞാനാ എഴുതുന്നത് ഓൻ്റെ കയ്യട് വെക്കുണ്ടന്നന്നെ ഉള്ളു
എല്ലാ വേളും ഓലെ ഇണ്ടാവൂ
ഒരു രണ്ടേരുതി കഴിഞ്ഞാൽ പിന്നെ രണ്ട് റൗണ്ട് സൈക്കിളോട്ടണം എന്നട്ടാ അടുത്തതിന് വെരാ ഞാൻ പറയും ഇത് ഫുള്ള് കഴിഞ്ഞിട്ട് പോയ സുഖല്ലേ പക്ഷെ അത് ഇവിടുത്തെ കേക്കൂല
ആ ആ
എഴുതുമ്പല്ലാത്ത തല ചൊർച്ചിലില്ലാ ഒറക്കം വെരൽ കൊയഞ്ഞ് വീയല് ക്ഷീണം
അതന്നെയല്ലേ ഞാൻ എൻ്റെ മോനോട് പറയും അനക്ക് എന്നാ രാത്രി കളിക്ക പൊയ്ക്കൊണ്ടി സ്കൂളിട്ട് വന്നുട്ടി എഴുതി വെച്ചോളി രാത്രി കളിച്ചു ചെലര് രാത്രിയാണെല്ലാ അസുഖങ്ങളും ഇന്നാലു അസുഖള്ള ആൾക്കാരോ രണ്ടാൾക്കാരോ കളിച്ചാണ്ടെങ്കില്
ഉം പോണ് നേരം വെളുക്കോളം കൊടുത്താലും ഒരു കൈ കടി എന്നൊന്നും പറയൂല
അതെയതെ എല്ലാ മക്കളും ഒരുപോലെന്നെ
അതെനെനോക്കാ നല്ലരീതി പഠിച്ചു വലുതായ മതിയാരുന്നു
ആഹ്
എന്നാ ഓക്കെ പിന്നെ വിളിക്കട്ടോ